ഹലോ
ഹലോ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് ഇപ്പം കേൾക്ക്ന്നുണ്ട് നേര്ത്തെ കേട്ടില്ലായിരുന്നു.
ആ ആഹ് ആഹ് വേറെന്തൊക്ക്യാ
എന്താ ഫുഡ് കഴിച്ചോ വേറെന്തൊക്കെ സുഖം
ല്ല ഞാൻ ഫുഡ്‌ കഴിച്ചിട്ട്ല്ല കൊർച്ച് ആറിടാൻ ഡ്രസ്സൊക്കെ ആറിടാണ്ടായി അപ്പോ അത് മുകളിൽ കൊണ്ട് പോയിട്ട് ആറിട കൊറെ ഡ്രസ്സ് അലക്കാനുണ്ടായിര്ന്നു അപ്പോ ഇന്നലെ അലക്കാത്തതോണ്ട് കൊറെ ണ്ടായി അപ്പം ഇന്നിപ്പോ വെയില് കാണ്ന്ന്ണ്ട് മഴയില്ല അവടെ മഴയ്ണ്ടോ പ്പൊ
ആഹ് ആ ഇവടെ മഴല്ല ഇവടെ വെയിലാണ് എത്തിയതൊക്കെ ഏകദേശൊക്കെ ഇന്നൽത്തെ ഇന്നത്തതും ഏകദേശൊക്കൊണങ്ങി തൊക്കെ മടക്യെക്കാന്
ഉം മഴക്കാറും വെര്ന്നുണ്ട് വെയിലുണ്ട്
അവടെ
ഉം
ങ്ങനെ മഴ ണ്ടപ്പം
ആഹ് നല്ല മഴണ്ടായി മിഞ്ഞാന്നൊക്കെ ഇണ്ടായി ഇന്നലേം ഇന്നു ആയിട്ട് നല്ല വെയില് കാണ്ന്ന്ണ്ട്
ങ്ങനെ വെള്ളക്കെള്ളെ സ്ഥലാണോ
പിന്നെ വേറെ ആഹ് ആഹ് വെള്ളം വറ്റൂല പക്ഷെ ന്നാലും താഴെ ആയിനി വെള്ളം മഴ വന്നോണ്ട് കൊർച്ച് തായി നല്ല ആഴുണ്ട് കെൺറിന് ഒരു പത്തിരുപത്തിയാറ് കൊടെറ്റെ ഉണ്ട്
ആഹ് ആഹ് ആഹ്
ന്നാലും അത്ര വെൽതായിറ്റില്ല ന്നാലും ആഹ് അന്നത്തെക്കാളിലും കൊർച്ച് വ്യത്യാസുണ്ട് അവടെങ്ങനെ വെള്ളം വറ്റോ നിങ്ങക്ക്
ഇവടെ വെള്ളം അങ്ങനെ കൊറവ്ണ്ടാവാറില്ല ഞങ്ങള് വ്ടെത്തെ വീട്ട്ന്ന് നാല് വീ വേറെ ഇവ്ട്ത്തെ മക്കളൊക്കൊ ഇവ്ട്ന്നെന്നെണ് വെള്ളം
അതെല്ലെ അവടെ വീട്ടിലും കൊറേ പേരുണ്ടാവേരിക്കു ലെ ആഹ് നല്ല ആഴുള്ള കെണറാണോ
ആഹ് അതെ വീട്ടിലും കൊറെ റേ ആൾക്കാ ഓ അത്യാവശ്യള്ളായണ്ട്
ആഹ് ആഹ്
ന്നാലും കൊഴപ്പല്ല വെള്ളക്കെണ്ട് കൊർഞ്ഞിട്ട്ണ്ട് പിന്നെ കെണറിനെ നെന്നാക്കി അതില് പ്പ നല്ലള്ളണ്ട് പ്പ പിന്നെ മഴ അല്ല ടൗ ടൗണല്ല ടൗണ് കൊർച്ചോട്ട് പോയാണ്ട് പുള്ളേരിക്ക് ടൗണില വീട്
അല്ല ടൗണിലല്ല ങ്ങനെ ഒരു വയൽ വയൽപ്രദേശം ആഹ് വയൽപദേശം പോൽത്തെക്കെ ആ റോഡ്ണ്ട് മുന്നിന്റെ വീടിന്റെ മുന്ന് ത്തെന്നെ റോഡൊക്യാണ്
ആഹ് ആഹ് എങ്ങനെ കൃഷിയൊക്കെള്ള ഏരിയേണോ കൃഷിയൊക്കെണ്ടോ
പിന്നെ തെങ്ങും മാവും പ്ലാവൊക്കെണ്ട് നമ്മളെ വീട്ടിലായിട്ടില്ല അപ്പറം അപ്പറൊക്കെ ണ്ട് മ്മളെ വീട്ടില് പ്ലാവ് കൊറേ ണ്ട് ചക്ക ചക്- ക്ക റേ കിട്ടും വീട്ടില് ചക്കയിണ്ട് ചക്ക കൊറേ കിട്ടും പിന്നെ മാവും അത് അത് അങ്ങനെ എല്ലാ വർഷവൊന്നും പൂക്കൂല മാവ് മാങ്ങ അങ്ങനെ എല്ലാ വർഷൊന്നും ഉണ്ടാവുന്നില്ല ഇണ്ടായാ തന്നെ കൊറച്ച് മാത്രമേ ഇണ്ടാവത്തുള്ളൂ ഒരു രോഗബാധിച്ച പോലെയായിട്ട് അങ്ങനെ നശിച്ചു പോകുന്നത്
ഓഹ് ആഹ് ആഹ്
പിന്നെ മറ്റുള്ളതൊക്കെ നട്ടാൻ പ ഭയങ്കര പ്രയാസാവാണ് അത് ഇപ്രാവശ്യം കൊറച്ചേ ഇണ്ടായിട്ടുള്ളു എന്തുവാ ചക്ക നല്ലോണവുണ്ട് മാവ് മാങ്ങ കൊറവാ പിന്നെ മറ്റുള്ള ഈ പപ്പായയൊക്കെ നട്ടാല് ഈ മുള്ളം പന്നിയൊക്കെ വന്നിട്ട ഭയങ്കര ഉപദ്രവമാണ് മുള്ളൻ പന്നീന്റൊക്കെ ഇപ്പ രാവിലെ നോക്കുമ്പോ മുള്ളുപന്നി ഇങ്ങന പൊട്ടിച്ചിട്ടിട്ട്ണ്ടായി ഉം ഭയങ്കര അത് ഏ ഒട്ടിച്ച് ഫുള്ള് നശിപ്പിച്ച് കളയും ആഹ് വല്ലാത്തുപദ്രവാന്ന് അതുകൊണ്ടൊന്നും ഉണ്ടാക്ക ഇതാക്കാൻ പറ്റു റ്റൂല ഇല്ലേ മൺ
തന്നെണോ ഒണ്ടാ ഉം ഉം ആഹ് അത് എവിടെ അങ്ങനെ തന്നെ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല കൃഷി ചെയ്യാനൊക്കെ അട അ ടടി ങ്ങട്ട് എള ക്കി പ്പോം പിന്നെ ഒന്നും ഇ ണ്ടാക്കാൻ കയില്ലല്ലോ എന്താ ചക്ക കൊണ്ട് എന്താ സ്പെഷ്യലൊക്കെയി ഉണ്ടാക്കാറ്?
പിന്നെ അതിന് വേറെ എഎന്തൊക്കെയോ സൊല്യൂഷൻ കാണണം അയിന്-
ആ അതെ ഇതള ക്കണ്ടോ നിങ്ങക്ക്?
ഇല്ല നമ്മളെ വീടവിടെ ഏഴരസെന്റ് അങ്ങനെ റോഡ് മുന്ന്ല് റോഡൊക്കെയോണ്ട് അത്ര വല്ല്യ സ്ഥലം വില്ല
ആഹ്
പിന്നെ നമ്മടെ തോട്ടം ഇപ്പൊ അപ്പുറത്തൊക്കെ വല്ല്യകാടാന്ന് വലിയകാടാണ് അപ്പ അവിടെയൊന്നും കേറി താമസക്കാറില്ല താമസ്സക്കാരില്ല ചക്കകൊണ്ട് നമ്മള് ഇങ്ങനെ തന്നെ പഴുത്തിട്ടും കഴിക്കും. പിന്നെങ്ങനെ വെ വെപ്പും പിന്നെ ഏതോ ബീഫൊക്കെ ഇട്ടിട്ട് വെക്കും ആഹ് ചക്ക ബീഫൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ടോ നല്ല ടേയ്സ്റ്റല്ലെ കഴിക്കാൻ വേണ്ടിട്ട് എല്ലൊക്കെയിട്ടിട്ട് അങ്ങനെ വെക്കും
ഞങ്ങള് ഇവിടെ ബീഫ് ടെസ്റ്റ് ചെയ്യില്ല ബീഫ്ക്ക് കപ്പേം കൊണ്ട് കപ്പേം ബീഫുംവാങ്ങും അല്ലാതേ- ചക്കയും ബീഫും അവിടെ
ആഹ് അങ്ങനെ വെക്കും നല്ല ടേസ്റ്റാക്ക കപ്പേം ബീഫ്നേക്കാട്ടി ടെസ്റ്റാ ആഹ് കപ്പയുംബീഫ്നേക്കാട്ടി ടെസ്റ്റാത്.
ഏഹ്
ആഹ്
ഏഹ് രണ്ട രച്ച് ആദ്യംബീഫ് വേവിച്ച്ട്ട് പിന്നെ അങ്ങനെ മിക്സ്സെയ്യാവുംലേ?
ആഹ് അങ്ങനെ കഴിയും ഒരുമിച്ച്ട്ട് ആവുമ്പോ കൊറേ ബീ കൊറേ ടൈംണ്ടാവല്ലോ വേവാവാൻ വേണ്ടീട്ട് അപ്പ ചക്കവേഗം വേവൊല്ലോ അട്ഞ്ഞ് പൊവല്ലോ വേഗം സപ്പറേറ്റാക്കീട്ട് പിന്നെ അതില് തന്നെ ഇടും ബീഫിന്റെ അതില് ഉയ്ച്ചത് അതി ലെതട്ടീട്ട് ആ അയനറ്റെളക്കും അതെ അതിട്ട് എളക്കി നല്ല ഹ് കാച്ചീറ്റ് ഒഴിക്കും എണ്ണയും പിന്നെ കറിവേപ്പിലയും-
ആഹ്
കട് വൊക്ക്ട്ട് എണ്ണകാച്ചിയൊഴിക്കും തേങ്ങയൊക്ക്ടും തേങ്ങന്റെരപ്പൊക്കെട്ട്ട്ട് നല്ലടെസ്റ്റാ കഴിക്കാൻ വേണ്ടി
എങ്ങനെചിക്കനും ചിക്കൻണ്ട്
ഇല്ല ചിക്കന് ഇത്ടൂല ചിക്കന് നമുക്ക് കറിപോലെക്കിട്ടാണ് കപ്പക്ക് യൂസ്സെയ്യും കറിപോലെയാക്കിട്ട് അല്ലങ്കില് ഫ്രൈചെയ്തിട്ട് അങ്ങനെ കപ്പ ഇണ്ടാക്കും ഇല്ല ഇല്ല ചിക്കൻ ഉണ്ടാക്കാറി ചിക്കൻ വേറത്തന്നെ സെപ്പറേറ്റാക്കിട്ട് ഇങ്ങനെ പൊര്ച്ച്ട്ടോ അല്ലെങ്കിൽ കറിവെച്ച് പിന്നെ കൂട്ടാറുണ്ട് കടപ്പന്റെകൂടെ
ഏഹ് ആഹ് ആഹ്
ഉം പിന്നെ വേറെന്തല്ലാവിശേഷം? കുക്കിംങ്ങൊക്കെഅറിയോ എല്ലാ തരത്തിലുള്ളതും
ആഹ് ആഹ് അല്ലാതെ കഴിക്കാറില്ലല്ലേ? ഉം ഉം ചക്ക പൊരിക്കല്ണ്ടോ?
പൊരിക്കല് കൊറവാ പൊരിച്ചഴ്ഞ്ഞാനമുക്കത് അങ്ങനൊരു പൊർഫെക്ഷൻല് കിട്ട്ന്ന്ല്ലാലോ പൊറ്ത്ത്ന്ന് വാങ്ങിക്കുന്നത്ര ഒരു പെർഫക്ഷൻല് കിട്ടൂല ഒര്ങ്ങനെ ഇതായിപോവ്ന്ന് വേഗം പെട്ടന്ന്
ഹലോ ഏഹ്
ചക്കപൊര്ച്ചഴിഞ്ഞാലാമ്മക്കൊര് പെർഫെക്ഷൻല് കിട്ടുന്നില്ല ഹലോ കേൾക്കുന്നില്ലേ?
അതന്റെ അനിയത്തി അനിയത്തി ചെയ്യും പിന്നെ പൊരിക്കും അവള് ചക്കന്റെ ചോള വെട്ടിക്കഴിഞ്ഞാലും അവള് പൊരിച്ചെടുക്കും ഉം
ഇണ്ടാക്കി ഓരാ അത്രകണ്ട് ആഹ് ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ്
ഏഹ് ആഹ് അഹ് ആഹ് അപ്പൊതന്നെ ചുടോടെ കഴിക്കേണ്ടിയരും ല്ലേ
അതെ ആഹ് അങ്ങനെ എന്ത കൊറച്ച് നേരത്തേക്ക് വെക്കാൻ പറ്റൂല
അ
ഹലോ കേൾക്ക്ണില്ലേ നെറ്റിഷ്യൂ ഉണ്ടോ അവിടെ ഹലോ
ആഹ് ആഹ് അ ബുദ്ധിമുട്ടാണ് കടേന്ന് പെർഫെക്ഷൻ ആയിട്ട് കിട്ടണം ന്നാ പിന്നെ ണ്ടാക്കാനൊരു ആഹ് ഇവിടെ എന്തോ ഒരിഷ്യൂണ്ട്പ്പോ ഹലോ
ആഹ് ആഹ് ആഹ് കേൾക്ക്ന്നുണ്ട് പറഞ്ഞോളൂ
ഹലോ
മക്കൾ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് മക്കള് വീട്ട് വീട്ടിലേക്ക് വരുമ്പോ
ഉം
ആഹ് മക്കള് വീട്ടിലേക്ക് വരുമ്പോളത്തേക്ക് എന്തെങ്കിലും പ്രിപ് പ്രിപയറയ്ത് വെക്കുവോ ഫുഡ് എന്തെങ്കിലും സ്നാക്ക്സൊ, മറ്റോ പ്രിപ്പയർ ആക്കി വെക്കോ. ഹലോ ഹലോ
അത് ചെലപ്പോ ഉണ്ടാനാ എടയിലൊക്കെ കിട്ടും കുട്ട്യാക്ക് വേറെ
ആഹ്, ആഹ് പഴ പഴം പൊരിയൊക്കെ കൊടുക്കുവോ? ആഹ്, പഴം പൊരിയൊക്കെ ആക്കാറുണ്ടോ?
ഓഹ്, പഴം പൊരിയൊക്കെ ഉണ്ടാക്കാറ്ണ്ട് ആഹ്, അതെ ഉണ്ടാക്കാറുണ്ട്.
ആഹ്, ആഹ് ഞാനെടയ്ക്ക് ഹോ ഹോ മറ്റേ ഹോട്ടൽസ് സ്റ്റൈല് പഴ മ്പൊരിയൊക്കെ ആക്ക ശ്രമിക്കും. പക്ഷെ, ഫുള്ളും ഫ്ലോപ്പ് ആയി പോവും.
ഏഹ് വേവാറില്ല.
മറ്റേ ഒരു മഞ്ഞ കളറടിച്ചിട്ട് ആഹ്, വല്യ മുഴുവനായിട്ട്, മുഴുവനായിട്ട് പൊരിക്കുന്നില്ലേ. പഴം പൊരി ഈ ഹോട്ടൽ ന്നൊക്കെ നിന്നൊക്കെ അങ്ങനാക്കാൻ നോക്കും.
അഹ്, ആഹ്
ആഹ്, അവരെ ക്രിസ്പി നെസ് ഒക്കെ ആയിട്ട് എടക്കന്നൊരിത് തോന്നുമ്പോ, ആഹ്, എടക്കങ്ങനൊരി തൊക്കെ തോന്നുമ്പോ, അങ്ങനെ ആക്കി ക്കൊടുക്കും. ഒരു മൂട് വരണം. ഒണ്ടാക്കാൻ വേണ്ടീട്ട്. പിന്നെ അവരിക്കിങ്ങനെ പോ പോണ് അങ്ങൻ ത്തെലൊക്കെ ഇഷ്ട്ടാണ്. അപ്പൊ, അതൊക്കെ ഇങ്ങനെ പാക്കറ്റ് വാങ്ങീട്ട് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കും. പിന്നെ, ചോളം ചോളണ്ടാക്കാറു ണ്ടോ, ചോളം.
ആഹ്, ചോളം ഉണ്ടാക്കാറില്ല.
സ്വീറ്റ് കോണില്ലേ? ചോളം. ആഹ്, അത് നമ്മള് നമുക്ക് ഇഷ്ട ഇവിട ല്ലാർക്കും. അതി ങ്ങനെ വാങ്ങി പുഴുങ്ങിട്ട്, പിന്നെ അതില് ആഹ്, സ്പൈസസ് ആക്കീട്ട് നമ്മള് ഈ മുളക് പൊടിയും, ഉപ്പും, പുളി നാരങ്ങ യൊക്കെ ഇങ്ങനെ ചെറുനാരങ്ങയൊക്കെ ഇതാക്കിട്ട് തിന്നും. നല്ല ടേസ്റ്റാ ഈ, മധുരോക്കെയുള്ള കോണില്ലേ?
ഏഹ്
അത്, ചോളം.
ആഹ്, ആഹ്
അത് നല്ല ടേസ്റ്റാ. അത് നല്ല പ്രോട്ടീനും അല്ലേ, നല്ല സാധനല്ലേ? ന ആഹ്, ഫ്രൈ ഒന്നും ചെയ്യാണ്ട്, പുഴുങ്ങി ആവി ആവിൽ വേവിക്കുന്നതല്ലേ? ഈ, ബീച്ച് സൈഡ് ഒക്കെ കാണും.
ആഹ്, ആഹ്, ഇവിടെ അങ്ങന അല്ല.
നീറ്റില്ലാണ്ട്, നമം ഹ് നമ്മ കോരു തിന്നാ വണ്ടിട്ട് ഒരു ഇതു ണ്ടാവുല. നിങ്ങള് വീട്ടിലുണ്ടാക്കിയത് നല്ല ടേസ്റ്റാ.
ആഹ്, ആഹ് ആഹ്, ആഹ്, ആഹ് എന്നിട്ട് എന്തുണ്ടാക്കും പിള്ളേർ വരും പോയേ ക് എങ്ങനെയ.
ഇല്ല, അങ്ങന അതിക ന്നുണ്ടാവുല. അവര് വിഷ ക്കുന്നുന്ന് പറഞ്ഞിട്ട് വരും. അന്നേരം അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും.
ആഹ്, ആഹ് ഓൽക് എന്തേ ലൊക്കെ വേണ്ടി വരും, സ്കൂൾട്ട് വരുന്ന ടൈമില് ല്ലേ? ന്നാ ഒക്കെ, എന്ന ശരി ന്നാല്.
ആഹ്, ആഹ്